ഹലോ ഹലോ കേൾക്ക്ണ്ല്ലേ
ആ ഇണ്ട്
മ് ഒന്ന് സൗണ്ട്ല് പറി തീരെ സൗണ്ട് വര്നില്ല സ്പീക്കറെടുത്ത്ക്ക് ന്ന്ട്ടെ
ഹലോ
ആഹ് ആ ഒന്ന് സൗണ്ടില് പറയണം വളരെ ചെറിയ സൗണ്ടിലാ കേൾക്ക്ണേ
ആണോ പ്പ കേൾക്ക്ണ്ടോ
ആഹ് പ്പോക്കെ ആയി ആ ഇത് പോലെ പറ പ്പീ പറയുന്ന പോലെ പറയണം ങ്കില് ഉം ഉം ഇപ്പമ്മളെ സമൂഹത്തില് വിദ്യാഭ്യാസത്തിന്- ഒരുപാട് പ്രാധാന്യള്ളൊര് സമയത്താണല്ലോ നമ്മള് കഴിഞ്ഞു പോണത്
ആത്
ഉം പ്പൊ സമൂഹത്തില് വിദ്യാഭ്യാസത്തിന് എല്ലാ മേ കലയിലും ഒരു ഏ ആരോഗ്യപരമാണെങ്കിലും സാമ്പത്തികപരമാണെങ്കിലും സാമൂഹികപരമാണെങ്കിലും ഏതൊരു തലത്തിലും ഒരു ഉന്നത ഒര്- പൗരൻ വരണെങ്കിൽ വിദ്യഭ്യാസം നിർബന്ധമാണ്. ഒരുത്തരവാദിത്വ ബോധള്ളൊരു പ തെ പറയൂ
അതേ ഏതൊരു വ്യക്തിന്റിം ഒരടിസ്ഥാന ഘടകാണ് വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസല്ലാതെ ആരുല്ല പ്പൊ പ്രായായവർ പോലും എങ്ങനേലും വിദ്യാഭ്യാസം നേടണം എഡ്യൂക്കേഷൻ വാണംന്ന്ല്ലൊരു മെയിന്റാണ്
ആഹ് ആഹ്
ആഗ്രഹിക്ക്ന്നതെന്നേണ്.
ആഹ് സ്റ്റെക്കാവ്ണ്ട്ട്ട്ലി
വിദ്യാഭ്യാസത്തിന് വരുന്നത്.